ഹലോ
ആഹ് ഹലോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ന്താ ചെയ്യുന്നേ
എന്ത് ചെയ്യാനാ ഇവിടെ ഇങ്ങനെ കെടക്കുന്നു.
മഴയൊക്കൊണ്ടോ നാട്ടിലേക്ക് എണീറ്റില്ലാ
ഇല്ല ഞാൻ നാട്ടിലല്ല ഞാൻ പൊർത്താ
പൊർത്താണ്ല്ലേ ഉവ്വ് ശരി ഞാന് നാട്ട് തന്നേണ് നാട്ടിലാണ വടെ നല്ല മഴ ഞാനിപ്പോ എഴുന്നേറ്റ് വന്നിട്ടൊള്ളു എന്തയിന്നേ
ഞാൻ ഇവിടെ ഒരു കമ്പനീല് വർക്കെയ്യാ
ആഹ് ആഹ് ആഹ് എന്ത് കമ്പനി
ഇതൊരു ഹോട്ടലാണ് നിങ്ങളത് എവിടെ എന്ത് വല്ല വർക്കും കാര്യങ്ങളും ഉണ്ടോ?
ഞാന് ഡ്രൈവറാ ലോറീല് പോലാ മറ്റേ ബിസ് ക്കറ്റ് ന്റെ ഒരു കമ്പനില്ലേ നാട്ട് തന്നെ പിന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ വർക്ക് ഇണ്ട് ഇപ്പൊ മഴയ സീസണോന്നും അല്ല കൊറവാ. ഇന്നലെ തിരുവനന്തരം പോയി വന്നിട്ടൊള്ളൂ ഇന്നലെ വണ്ടി
ഉം അത് ശരി അപ്പ ആ എല്ലാം കഴിഞ്ഞ് ഇന്ന് അപ്പ പോണ്ടേ
ഏഹ് ഇല്ല ഇന്ന് പോണില്ല. ഇന്നലെ വന്നിട്ടൊള്ളു പൊലച്ചക്ക് എത്തിയത്. ഇന്ന് ലീവാ അതുകൊണ്ട് എണീക്കാ ലേറ്റായി.
അത് ശരി ആഹ് ആഹ് അപ്പം ഇനി ഇനിയിപ്പ ഇന്ന് ഇനിയിപ്പോ വർക്കും കാര്യങ്ങളൊന്നുല്ല.
ഇല്ല ഇന്ന്പ്പോ ഇനി വർക്കൊന്നുല്ല കൊർച്ചൂടി കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് ഒന്നും കൂടി പോയി ഒരൊർക്കൊർങ്ങും. ഞാൻ വരുമ്പോ മൂന്ന് മണിയായി പൊൽച്ചക്ക് ഇവടെ എത്തിയ നാട്ടില്
ആഹ് അത് ശരി പിന്നെ വേറെന്തൊക്കെയെ വിശേഷം മഴയോണ്ട് മൊത്തത്തില് മൊ മൊത്തത്തിലുള്ള പ്രോബ്ലമാണ് മഴയാകുമ്പഴത്തേക്കും മൊത്തത്തിൽ പ്രോബ്ലം കാര്യങ്ങളൊക്കെ തന്നെ
ആഹ് ഇന്നലെ നല്ല കാലാവസ്ഥേനി ഇന്ന് രാവിലെ നല്ല വെയിലായി പക്ഷെ ഇപ്പൊവീണ്ടും മഴെയ്യുന്നു
ആ മഴ ഏകദേശം തീരാറായില്ലേ
ഉം മഴ തീരാറായിക്ണ് തോന്നും ഇപ്പം മഴ അങ്ങനെയൊന്നും അല്ലല്ലോ മഴയ്ക്ക് തോന്നുമ്പോ പെയ്യും
ആഹ അതൊരു കാര്യം ശരിയാ തോന്നുമ്പോ മഴ തോന്നുമ്പോ വെയില് പക്ഷെ ഈ മഴ അങ്ങോട്ട് മാറിയാലും നല്ല ചൂടാണല്ലേ പിന്നെ
ആഹ് അതെ അതെ നല്ല ചൂടാണ് എല്ലാർക്കും പനിയായിരുന്നു മഴ വന്നപ്പം വീട്ടില് ഇപ്പോ റെഡി ആയിട്ടൊള്ളു വന്നിട്ടൊള്ളു ഇൻക്കും നല്ല പനിയായിരുന്നു
ആ ഇപ്പൊഴെത്തെ പനി എനിക്കും എനിക്ക് എനിക്കും പനിയായിരുന്നു എനിക്കും പനിയായിരുന്നു
ആഹ്
ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതേ ഒള്ളു ആഹ് ഇല്ല ഇന്നെനിക്ക് ഓഫാ ആ അതെ അതെ
ഉം പിന്നെ എന്താ പരിപാടഇങ്ങട്ട്
ഇന്ന് പരിപാടി പ്രത്യേകിച്ചൊന്നുല്ല പിന്നെ വല്ല ഫുഡോ കാര്യങ്ങളൊക്കെ ഇനി വെക്കണം ജസ്റ്റ് ഒന്ന് പുറത്ത് പോണം അതൊക്കെ തന്നെ പരി
അങ്ങനാ കമ്പനിക്ക് നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ
ആഹ് അമ്മളാ നാട്ടാരൊക്കെ അവിടെ ഉണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് നാട്ടിൽ
ആഹ് പോയിട്ട് കുറേ ആയോ
ഒര് ആറ് വർഷായി ഇവിടെ വന്നിട്ട്
ആഹ് ബാക്കിലേക്കൊന്നും ആയിലേ
നാട്ടിലേക്ക് ഒന്നും ആയിട്ടില്ല ഇനീ ത അങ്ങനെയൊക്കെ തെന്നല്ലേ നാട്ടിലൊന്നും സെറ്റാവാനുള്ളതൊന്നും ആയിട്ടില്ല
അല്ല ഞാൻ അങ്ങനെ ചോയിച്ചല്ല ആറു വർഷം എന്നൊക്കെ പറയുമ്പയേ ഹ് ചെലോലൊക്കെ രണ്ടു വർഷം കൂടുമ്പോ പോയിരുന്നവരാണ്
അങ്ങനെല്ല ഞാൻ മൊത്തത്തി ആറ് വർഷം
ഓ അങ്ങനെ ഓ അയിന്റെടക്ക് വന്ന് പോയിട്ടുണ്ടാവുല്ലേ ഓ അതാ ഞാനുംനോക്കുന്നെ ആറ് വർഷം പക്ഷെ അങ്ങനെ നിക്കുന്നോരൊക്കെ ഇണ്ട്ട്ടോ ഒരുപാട് ക്ന്നോരൊക്കെണ്ട്
പിന്നെ ആറ് വർഷ്വല്ല പത്ത് പത്ത് വർഷം ഉണ്ട് പയിനെഞ്ച് വർഷം ഉണ്ട് ആൾക്കാരൊക്കെ എന്താപ്പം സാഹചര്യം എന്ന് പറയാം അതൊക്കെ തന്നെ ഇവിടെങ്ങനെ നിന്നങ്ങ് പോവും ചില ആൾക്കാര് വന്നിട്ട് മൊത്തത്തില്ൽ ഒരു പ്രാവശ്യം നിന്നിട്ട്
ഉം ആ അങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ തിരിച്ച പോവാതെ
ഏഹ് തിരിച്ച് പോവത്തില്ലാന്ന് പറയത്തില്ല അവിടെ ചെന്നിട്ട് കുറേ ഒരുര വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കേറി വരേണ്ടി വരും
ആഹ് പിന്നെ ഓരോരോ കമ്പനി ഓരോരോ കൊല്ലത്തേ കൊടുക്കുന്നതും അങ്ങന് ത്തെ ഉണ്ടാവൊല്ലോ
ആഹ് ഒരു കൊല്ല് ആ രണ്ട് കൊല്ലം ഒരു കൊല്ലം മൂന്ന് കൊല്ലം അങ്ങനെയൊക്കെ ഉണ്ട് അത് ഈ രണ്ട് കൊല്ലൊക്കെ കൊടുക്കുന്നേന്ന് പറയുമ്പൊഴത്തേക്ക് ഇവരാണ് ആരാണ് നമ്മളാ ഈ റിക്രൂട്ട്മെൻറ് കമ്പനിയൊക്കെ ഇല്ലേ
ആ ആ അത് പിന്നെ അമ്മക്ക് പുതുക്കി ആക്കാൻ പറ്റോ അവിടെ പോയാൽ
ഉം പുതുക്കിയാക്കാൻ അവര് ചെല കമ്പനികളൊക്കെ റൂൾസ് അനുസരിച്ച് മാറ്റി കൊടുക്കണോന്നാണ് ചെലകമ്പനിയൊക്കെ അവര് അത്രയും അവര് കൊടുക്കത്തില്ല അവര് ക്യാൻസൽയ്ത് അടിച്ച് പറഞ്ഞുവിടും അവര് അവരെല്ലാം മാറ്റിക്കൊളും ആ ആ മാ റ്റി കൊടുക്കാൻ അവര് നിക്കത്തില്ല ചെലകമ്പനിക്കാര് കാര്യം ഇപ്പൊ രണ്ടു വർഷത്തെ കോൺട്രാക്ടിലാണ് വന്നെങ്കിൽ ആ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ട് മാറ്റി റ്റി തരണോന്ന് പർഞ്ഞഴിഞ്ഞാല് അവര് കൊടുക്കത്തില്ല ചെല കമ്പനി അങ്ങനത്തെ ഒരു കമ്പനികളുണ്ട് പിന്നെ നല്ല നല്ലകമ്പനികള് രണ്ട വർഷത്തെ കോൺട്രാക്ട് റ്റിലക്കെ വന്നാലും മൂന്ന് വർഷത്തെ കോൺട്രാക്ട് വന്നാല് ആ കോൺട്രക്റ്റ്പീരീഡ്കഴിയുമ്പഴത്തേക്ക് മാറ്റി ഏ അവര് വേറെ വിസക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കാറുണ്ട് റിലീസ്
ആഹ്
പിന്നെ അതിന് മുന്നേയും കൊടുക്കുന്നകമ്പനി നല്ല നല്ല കമ്പനിയുണ്ട് ചില ആൾക്കാര് പൈസചോദിക്കും ഓക്കെ എത്ര രൂപ ചിലവായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പൈസ തന്നകഴിഞ്ഞാൽ നിങ്ങളെ വിടാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചില കമ്പനി എത്ര വർഷം നിന്നാലും മൂന്ന് വർഷം നിന്നാലും നാല് വർഷംനിന്നാലും അവര് വിടത്തൊന്നില്ല അവര് പറയും നീക്ക് വേണങ്കി ഇവടെ വർക്ക് കെയ്യ അല്ലെങ്കിൽ കേറി പോവാൻപറയും അപ്പം റൂൾസ് അനുസരിച്ചാണെന്നുണ്ടെങ്കില് പല രാജ്യങ്ങൾക്കും പല റൂൾസാണ് ഒ സൗദിയിൽ അല്ലെങ്കിൽ ദുബൈൽ ദുബൈയിലൊക്കെ ആണെങ്കിൽ ഒരു കമ്പനീല് ഒരുവർഷം വർക്ക്ചെയ്ത് കഴിഞ്ഞാല് റിലീസ് ട്ട് കൊടുക്കോണൊന്ന അ ആഹ് ആഹ് ഇപ്പം ദുബയിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റ്ക്കെയിരിക്കും കുവൈറ്റില് സൗദിയിലൊക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളുന്നുമല്ല
ആഹ് ഇങ്ങൾ എവിടെപ്പള്ളത്
ഞാനിവിടെള്ളത് കുവൈറ്റിലാണ്
കുവൈത്തില്
പക്ഷെ കംപ്ലൈന്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കാണ് ആരും അതിന് മെനക്കെട്ട് പോകത്തില്ല അതിന്റെ പുറക്കെ പോകണ്ടേ കേറിഇറങ്ങണം അപ്പം അവര് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്ട് അവരങ്ങെനനിക്ക അല്ലെങ്കി അവര് കളഞ്ഞിട്ട് പോയിട്ട് വേറെ കമ്പനീല് വരും വേറെവിസയിൽ
എ
അങ്ങനെയൊക്കെപോണു അപ്പൊ ഈ പിന്നെ മഴ സമയവുമ്പഴത്തേക്ക് വണ്ടി ഓടിപ്പും കാര്യങ്ങളുഎല്ലാം ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അതെ മഴയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമ്മത്തെ വണ്ടിയില് എ സി ഇല്ല ഗ്ലാസ് പൊക്കിടാൻ പറ്റൂല ഫുള്ളായി വലിയ മഴകാണെങ്കിൽ സീന
ഉം ഇപ്പം മ്മമ്മ വലിയ മഴ ഉണ്ടോഅങ്ങനെ
ഇല്ല വലിയ മഴ ഇവടെ അങ്ങനെയൊന്നുല്ല ഇന്നലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പെയ്തായിരുന്നു കാറ്റ് വരുമ്പോണ് പ്രശ്നം ശ്നം വണ്ടീനുള്ള്ക്ക്ങ്ങെനെ അടച്ച്കേറും
ആഹ് അഹ്ശരിയാ ഈ പ ഈ ഈ മഴയിലാണ് ഈ പനി കാര്യങ്ങളെല്ലാ കൂടി വരുന്നത്
ഉം അതെ
ശ ശക്തമായിട്ടുള്ള മഴ പെയ്തൊക്കെ അങ്ങ് ഒലിച്ച് പോവണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളെല്ലാം അങ്ങ് പോയികിട്ടും
ഉം ഇപ്പൊ അങ്ങൻത്തെ പണ്ടത്തെപോലെയുള്ള മഴന്നുപ്പ പെയ്യുന്നില്ലല്ലോ
ആ പണ്ടത്തെകണക്ക്‌ മഴ ആ പണ്ടത്തെ മൊ മൊത്തത്തില് എല്ലാ കാൽത്തും കാലാവസ്ഥയ്ക്ക് കുഴപ്പംആണല്ലോ
ഉം
ചൂടാണെങ്കി ചൂട് മഴയാണെങ്കി മഴ. ഇവിടെ യുദ്ധവും മഴയും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു ഒരു സമയ
ആഹ് യുദ്ധൊക്കെ എന്തായി, കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞോ?
യുദ്ധം കഴിഞ്ഞിട്ടില്ല. ഇപ്പം വേൾഡ് കപ്പ് ഒക്കായോണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ എടയില് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും, കഴിഞ്ഞിട്ടൊന്നുല്ല കഴിയാനായിട്ട് ഇതുവരെ ഇതൊന്നും ആയില്ല ഇപ്പം ആഹ് അറുപത് ദിവസത്തേക്കുള്ള സീ ഫയറി ൻ്റേത് വെച്ചിരിക്ക്യാണ്. അപ്പ അയിന്റെ ഇടക്കായിരുന്ന് ഒരു അറ്റാക്കും കൂടി നടന്നത് പിന്നെ ഒരനക്കവും ഇല്ല. പക്ഷെ ഇത് വരെ കോംപ്രമൈസ് സൊന്നും ആയിട്ടില്ല. മിക്കവാറും വേൾഡ് കഴി വേൾഡ് കപ്പ് കഴിയുമ്പഴ്ത്തേക്ക് വീണ്ടും
ഉം അതോണ്ടായിരിക്കും ഇപ്പൊ നിർത്തിവെച്ചെ
അതെ അതെ. അതുകൊണ്ടാണ് ഇവന്മാരൊന്നും അനങ്ങാതെ അങ്ങോട്ട് അവ് ഇവരെ അറ്റാക്ക യ്യാതെ ഇറാൻ അറ്റാക്ക് ചെയ്യാതെ അവര് ഒന്നും ചെയ്യത്തില്ല. അപ്പ ഈ ഇവിടെന്ന് ഒരു ഒരു അടിയോ ബഹളോ ഒന്നും ഇതുവരെ ഇല്ല ഇവരടിക്കാണെന്നുണ്ടെങ്കിൽ ഇറാനും അടി തുടങ്ങും. അവരടിച്ചില്ലാ ന്നുണ്ടെങ്കിൽ
ഉം ഈ യുദ്ധം തുടങ്ങിനേശം എല്ല ഒരുവിധ സാധനങ്ങളും ഒക്കെ ഭയങ്കര റേറ്റങ്ങ് കൂടിയിരിക്കുന്നു പെട്രോള് ഡീസല് എല്ലത്തിനും
പെട്രോളിനും ഡീസലിനും വില കൂടി കഴിഞ്ഞാ പിന്നെ സ്വാഭാവികമാണല്ലോ. മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിലും കൂടും. അതിന്റെ ഒരു ഒര് ബെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെ ട്രോള് ഡീസല് ന് ഒക്കെ ആണല്ലോ
അതെ ട്രാൻസ്പോർട്ടിങ് ഒക്കെ വേണെങ്കിൽ
അതിന് കൂടെയാണെന്നുണ്ടെങ്കിൽ വിഷയമാണ് ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളു എല്ലാം കൂടി ചാർജ് എന്തായാലും അവർ കൂട്ടും. കൂട്ടുന്ന കൂട്ടത്തില് എല്ലാം കൂടും. അരി, നമ്മളെ എല്ലാം നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം കൂടും. പിന്നെ അത് കണക്കന്നെ മറ്റുള്ള കാര്യങ്ങൾ ബസ് ഫീ ബസ്സിന്റെ ഫീ മറ്റേന്റെ ഫീ ഇപ്പം തന്നെ ഫ്ലൈറ്റിനൊക്കെ എന്ത് മാത്രം ചാർജാ ഇവന്മാര് കേറ്റിന്നറിയാവോ ഭയങ്കര, ഒരു ല ലക്ഷം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം രൂപയും നാല് ലക്ഷം രൂപയൊക്കെ പോയിട്ടുള്ളത്ണ്ട്.
തന്നെ ഉം ഹും
തന്നെന്ന്. അത് ഒരു വൺ വേ ടിക്കറ്റ് വൺ വേ ടിക്കറ്റിനാണ് ഈ ഒരു പ്രൈസ്.
ഉം
നാല് ലക്ഷവും കാര്യങ്ങളു
ഗ്യാസിന് വരെ കൂടിപ്പോ ഗ്യാസിന് നല്ല പൈസ കൂടി. ഗ്യാസ് കിട്ടാനുംല്ല ഒന്നാമത് എവിടെയും ബു ക്കെയ്താലാ പെട്ടെന്ന് കിട്ടലുണ്ടേനി. ഇപ്പൊ ഒരു മാസൊക്ക കഴിയും കിട്ടണങ്കി തന്നെ
കാര്യം ഇത് ഇവിടന്നല്ലേ വരുന്നത് ഈ ഓർമോസ് സോന്ന് പറയുന്ന കടലിടുക്കിൽ കൂടെയാണ് ഈ സാധനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവ രതടച്ചപ്പഴ്ത്തേക്ക് എല്ലാം നിന്നില്ലേ. അപ്പം ഈ ഖത്തറും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ അകത്തൊക്കെ ഇത് പ്രോബ്ലങ്ങളും ഉണ്ടാവും. അതൊക്കെയാണ് അയ്ന്റെ കാര്യം. ഇനിയും വഷളമായി ട്ട് വഷളായിട്ട് പോകാണെന്നുണ്ടെങ്കിൽ കാര്യം ഇതോടെ അങ്ങ് പയ്യെ എല്ലാം കൂടി അങ്ങ് ക്ലിയറായി കഴിഞ്ഞാ ഓക്കെയാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണെന്നുണ്ടെങ്കിൽ വീണ്ടും കൊഴപ്പ
വേൾഡ് കപ്പ് കഴിഞ്ഞഞ് അറിയാം
വേൾഡ് ആ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന് ആര കളിയുണ്ടോ എല്ലാം അറിയോ?
ഏഹ്
ഇന്ന് ആര കളികുണ്ടന്ന അറിയോ ഫുട്ബോൾ?
ഇന്നായിരന്ന അറിയല്ലേ ഇന്നലെ ഇന്നലെയല്ലേ പോർച്ചുഗല് ജയിച്ചന്ന് തോന്നുന്നു ഇൻസ്റ്റയിൽറീകണ്ടേ ഞൻ
ഇന്ന് ആരെ കളി ഉണ്ടോന്ന് ഞാൻ നോക്കിയില്ല നോക്കാം ഓക്കെ